ഹലോ ആഹ് കേക്കാമോ ഹലോ
ഇല്ലോ കേൾക്കാമോ
ആഹ് കേക്ക ചോറൊക്കെ കഴിച്ചോ
ഹലോ
ഹലോ കേൾക്കാമോ
കേൾക്കാൻ സൗണ്ട് നല്ല കുറവുണ്ടല്ലോ
ഏ ഇവിടെ കൊഴപ്പുല്ല നല്ല സൗണ്ടുണ്ട്
ആ ഞ്ഞോളി നിന്റെ അർത്തനൊക്കെ സുഖല്ലേ
ആ സുഖം
ഉം
ആഹാരൊക്കെ കഴിച്ചോ
ഓ ഒക്കെ കഴിച്ചു ഒർങ്ങാനായിലേ ഉം ങ്ങളോ കെട്ക്ക് ആ
ആ നമ്മളൊക്കെ കെടന്നു
ഉം
ഉം കുട്ടികളൊക്കെ ഒരാള് ഒറങ്ങി ഒരാളുണ്ട്
ഉറങ്ങാത്തത് ചെറിയ മ കുട്ടിയാവൂല്ലേ
അല്ല അല്ല വല്ല്യ കുട്ടികളാ എട്ടാം ക്ലാസിക്ക് അവർക്ക് എഴുതാനൊക്കെ ഉണ്ട്
അ
എഴുതിക്കൊണ്ടൊക്കെ ഇരിക്കുന്ന്
അപ്പൊ ഓന് കൂട്ടിരുന്നതാ ഓനോ ഓളോ മോളയാണോ മോളാണോ മോനാണോ ആ ഓല കൂട്ടിരിക്ക
ആ അതെ
ഉം ഉം ഹസ്ബൻഡ് ഒന്നും വരുന്നില്ലേ
ആ വന്നു വന്നു
ഉം
ഉം പിന്നെ അവിടെ എല്ലാരും ഉറക്കായോ
എ
അവിടെ എല്ലാരും ഉറക്ക ആയോ
ആ ഒറങ്ങി ഒറങ്ങി രണ്ട് കുട്ടാളള്ളൂ വൽ ല്യാള് എൽ കെ ജി ചെർത് ഒന്നേക്കാല് വയസ്സ് ചെർതിപ്പൊ ഒർങ്ങീട്ടുള്ളു പിന്നെ ഉം പിന്നെ എത്ര മക്കളുണ്ട്
രണ്ടൂ പേര്
അ ചെറുത് എത്രലാർനെ
ചെറുത് എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന്
ചെറുതാണെട്ടില്
ഓ
വലുതല്ല എ എട്ടില്
ആ നാ വലുതാ
എ
വല്യ കുട്ടികളാ
ഏ രണ്ടാളും വല്യ കുട്ടികളോ ഓക്കെ ഓകെ ഉം പിന്നെ എല്ലാം
വേറൊന്തെക്കെ മഴയിണ്ടോ
മഴൊന്നുല്ല അവിടെ
ഇല്ല എവിടെയില്ല രണ്ടു ദിവസം കൊണ്ട് ഒന്നുംല്ല
ഇന്ന് നല്ല മയക്കാറണ്ടോ അനല്ലേ അവിടെ അങ്ങനെയന്നെയോ
ആറുന്നു
രാവിലെയൊക്കെ കണ്ടപ്പോളേ നല്ല മയക്കറ കണ്ടപ്പ മ പെയ്യന്നൊക്കെ കരുതിനി പക്ഷേ അങ്ങനെ ന്നില്ല നടന്നില്ല
ആഹ മഴയാണെങ്കി തുണികളൊക്കെ ഉണങ്ങാൻ ഭയങ്കര പാടല്ലേ
പക്ഷെ ചൂടല്ലേ മഴ മഴക്കുറവില്ല പ്രാവശ്യം ജൂണ ലാസ്റ്റ്ക്കൊക്കെ ത്തില്ലേ ആ ജൂണ ലാസ്റ്റ് തീട്ട് ഇത്രക്കൊക്കെ മായുള്ളെങ്കില്
ആന്ന് ഈ മഴക്ക് മുമ്പ് എന്ത് ചൂടായിർന്ന് കഴിഞ്ഞ ഈ ജൂൺ മാസത്തിന മുമ്പ് നല്ല നല്ല ചൂടല്ലായിരുന്നു
ആഹ
പ്രാവശ്യം അങ്ങനെ മഴ കിട്ടിയിട്ടില്ല
ഇല്ല അപ്പൊ അടുത്ത പ്രാവശ്യം നോക്കും എല്ല ഞാ അറിയില്ല കേട്ടോ ചപ്പോ ജൂലൈല ആവുമ്പോതിന് ചലപ്പോ കൂടാനൊക്കെ ചാൻസ ഒക്കെ ഉണ്ടാവും
ഉം
ഉം ജൂലൈ ആഗസ്റ്റ് ഇതൊക്കെ വേകിട്ടായിരിക്കും ചിലപ്പോ
അങ്ങനെ ആായിരിക്കും
ആഹ
പിന്നെ യാത്രയൊക്കെ പോവാൻ ഇഷ്ടണോ
ഓ ഒരുപാട് ഇഷ്ട പോവാറുമുണ്ട്
അവസാനം ഓ നമ്മളും പോവും കാറുംക്കെ പോകവും
ഉം ഇല്ല അവസാനായിട്ട് എടുക്കാ പോയേ
ആലപ്പുഴ ബീച്ച്
ഏ
ആലപ്പുഴ ആലപ്പുഴ
ആ ആ ആലാപ്പിക്ക എന്തിനാ ബോട്ടിങ്ങിനാ ഹൗസ് ബോട്ടിലേ ആ അന്നെ ആലപ്പുഴ ഹൗസ് ബോട്ടിന് പോയിനേ
ആഹ എല്ലാത്തിലും പോയി ബീച്ചില് പോയി ആ
ഹൗസ് ബോട്ട് ഉഷാറല്ലേ ഞങ്ങളും പോയിന ഹൗസ് ബോട്ടില്
ആഹ് ആ
നിങ്ങള് ഫാമിലി ആയിട്ടാ പോയിനേ
ഞങ്ങളെ ഫാമിലിയ ആയിട്ട് പോയി
ആ ഞങ്ങളും പോയിന് ഫാമിലി ആയിട്ടേന
ഇപ്പൊ ഈ വെക്കേഷന് പോയരുന്നു വെക്കേഷന് പോയരുന്നു
ആഹ ഞാനിപ്പം ഒരു ടൂറ് പോയിട്ടത് ഈ വ്യാഴാം വെള്ളി ദിവസം പോയിട്ടുള്ളു
ആഹ ആ
വ്യാഴം അല്ല ശെനി ഞായറും ആ ആ കാസർഗോഡ്
ആ ഹ കാസർഗോഡ പോവല്ലേ
പോകുമ്പോ കരിമീന് അതൊക്കെ തിന്നില്ലെന്യോ കരിമീനൊക്കെ ആലപ്പുഴേന്ന
പിന്നെ ഞങ്ങവിടെ കുട്ടികളെ പാർക്കിലൊക്കെ വന്ന് കേയറി ബീച്ചിലേ പാർക്കിലൊക്കെ വന്ന് കേറി അവിടെയക്കെ സമയം ചെലവഴിച്ചിട്ട ഇങ്ങ് പോരുന്നു
ഉം കുട്ടികളെ കൂടെ പോണന്നെ രസം
നല്ല പൈസയും വേണം അവരയും കൊണ്ട് പോണെങ്കിൽ അവര് പറയുന്നതെല്ലാം മേടിച്ചു കൊടുക്കാനും
അതൊക്കെ തന്നെ വിടെയും പ്രശ്നം ഉ
അവർക്കതിന്റെ അവർക്ക് അതിന്റെ വില അറിയത്തില്ലല്ലോ
എങ്ങനെ
പൈസയുടെ വില അവർക്ക് അറിയത്തില്ലല്ലോ
ആ ഇല്ല ഇല്ല ഇനിപ്പത്തെ ഉ എന്താ വേല എന്താ കുട്ടികൾ ചോദിക്കണ ചോദിക്കുന്നാണ് വാങ്ങി കൊടുക്കണ പോലെ ആൾക്കാരോ എന്നത് ഞമ്മൾ ഒറ്റക്ക് ഓലും കൊണ്ട് പോകുമ്പോളാണോ പ്രശ്നം മറ്റ് ഇവർക്ക് ഇതൊക്കെ കിട്ടേണ്ടി വരും ഹസ്ബൻറ് ഉ ഹസ്ബൻഡ് പുറത്താണേ
ആ
പിന്നെ‌ നല്ലോ മക്കക്ക് വാങ്ങി കൊടുക്കും
ഉൂ
ചോയ്ക്കണ ഒക്കെ അ പിന്നെ ഇവര് പോയി കഴിഞ്ഞിട്ടാ ഞാനാണ് കഷ്ടപ്പെടുന്നത് ഇപ്പ പൊർ പോം പിന്നെ ഞാൻ കുടുങ്ങും
ആ ശീലം ആയതൊന്നും പിന്നെ കൊടുത്തല്ലേ പറ്റൂ
അ ഇപ്പൊ കുറച്ചൊക്ക മനസ്സിലാവല്ലോടങ്ങി ഞാൻ പറഞ്ഞ് എന്റെ കൈയിലല്ല ക്യാഷ് ഉണ്ടാവല് ഓര കയ്യിലാണ്ന്നപ്പോ എന്നാ ഞാൻ ഓലോട് ചോദികൂട്ട ആയിക്കോട്ടെ ചോയി ച്ചോണ്ട് അപ്പൊയ്നുള്ള പ്രായല്ലായിട്ടുള്ളൂ
വീട്ടില് കൃഷിയൊക്കെണ്ടോ
കൃഷി പയറും വേണ്ട അങ്ങനത്തെ ചെറിയ രീതിൽ അമ്മക്ക് ആവശ്യത്തിനിള്ള ചെറിയ രീതിയിലൊക്കെ കൃഷി ഞാനല്ല ഹസ്ബന്റിന്റെ. ആ പ്പ അത. ഉം അങ്ങനെയൊന്ന് സുഖം അയിനൊന്നും നേരല്ലല്ലോ ഓ ങ്ങളെ വീട്ന്നെ വീട്ടിലെന്നെണ്ട് സ്ഥലം അത്യാവശ്യം നല്ലോണ്ട്. ഉം ചെടികളൊ ക്ക ഇണ്ടായിന് നല്ലോ ഞാൻ ഉണ്ടാക്കാറുണ്ടായിന് ശരി ഇപ്പ മക്കള് ചെറുതായിപ്പളെ കയ്ക്കണില്ല ഒരുപാട ഉണ്ടാക്കാൻ കയ്ണില്ല ഇനി ഒക്കെ ഒന്ന് വലുതാവട്ടെ എന്നിട്ട് വീണ്ടും റീസ്റ്റാർട്ട് യ്യണെന്ന്ണ്ട്. ചെടികൾ എൻക്ക് നല്ലിഷ്ട ഹേ
പ്പാ അവര് ഫുൾ കളയല്ലാ
ആഹ
അത കഴിഞ്ഞിട്ട് മകളെങ്കിലും വെളിയന്റെ എങ്കിലും നോക്കണം നോക്കണം ആ ടൈമാകുമ്പോ ഉണ്ടാക്കാന്ന് കരിധിക്കേണ്
ഉം
പിന്നെ എന്താ
ആകെ പോണ് ഓ എന്തോ
ഇത്രക്കൊക്കെ നേരം വൈകോ
ആഹ പന്ത്രണ്ട് മണി ഒക്കെ ആവും പന്ത്രണ്ടണിക്കെആവും
അന്താ കുട്ടിക്ക് പഠിക്കാണ്ടായിട്ടോ
പഠിക്കാനുണ്ട് പിന്നെ ഞാനൊരു കടേല് നിൽക്കെ അപ്പം അവിടെന്ന് വരുമ്പം താമസിക്കും അങ്ങനെയൊക്കെ
നിങ്ങള ഹസ്ബന്റോ
അല്ല ഞാനത് കടയിൽക്കുന്നു
അപ്പം നിങ്ങള് വരാ അ മാക്ക് സ്കോപ്പൊ ട്ട് വരുമേ
അക്ക അ നീന്ന് കളഞ്ഞ
ഹലോ ഹലോ പോയോ പിന്നെ എന്താ എന്തിന്റെ കടയാണ്?
കേക്കാം വേറെന്താ
ഏ
കൊച്ചുങ്ങളെ ബഹളം ഒണ്ടാക്കുന്നങ്ങനെ
ആഹ് അപ്പൊ ഒറങ്ങിയില്ലേ?
ഇല്ല ഒരാൾ ഒറങ്ങുന്നു ഒറങ്ങുന്നതിന്റെ അടുത്ത് വന്ന് ലൈറ്റ് ഇട്ടപ്പം മോന് ണീ ച്ച് അവളെടുത്ത് വന്നെ
എന്നാ ശരി പത്ത് മിനിറ്റായി
ആഹ് ശരി